ഹലോ ആഹ കേൾക്കണല്ലേ ആഹ ആഹ
സുഗാണോ
ആഹ സുഖാണ് ചായ കുടിച്ചോ ഞാന് കറി ഉച്ചക്കുള്ള
റെഡി റെഡി ആക്കാം അല്ലേ ആ ഓക്കെ മറ്റേത് കഴിഞ്ഞിട്ടുണ്ടാ ആ ഫുഡ് ഉച്ചകക്കില്ലേ റെഡി ആയി ആവണള്ളൂ പോയില്ലേ ആ ഇന്റെത് ഇന്റെ അങ്ങന തന്നെ രാവിലത്തെ കടി ചായായി തന്നെ
ആ ആ ആ അപ്പൊ
ഇവിടെ ചായ കുടി കഴിഞ്ഞു ആ ഏ ഉറങ്ങാ ആ നീക്കാനായിട്ടുണ്ടാവൂലല്ലെ നിങ്ങൾ വൈകിയ കിടക്കപ്പ
അല്ലെ ചെറുത്ക്ക അറുപതു ദിവസം ആയിട്ടുള്ളു രണ്ടു മാസ ആയിട്ടുള്ളു
ഈ രണ്ടു മാസയള്ളൂ ശരി ഞാൻ ആറ് ആറ് വ കേക്കണത് റൈസ് അത ശരി അപ്പൊങ്ങള് പ്രസയിച്ച് എടുക്കണല്ലോ
പ്രസവിച്ചു കടക്കന്ന് പറയാ അല്ല നടക്കാന്ന് പറയാ
ഇപ്പൊ സ്വ സ്വന്തം ഇല്ല ഞാൻ സ്വന്തം വീടാണ് എന്റെവീട്ടിൽ ആണുഞൻ ഒരുമാസം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു ഫസ്റ്റ് ഒരു മാസം വീട്ടിലേനി പിന്നെ സ്കൂള് തറന്നപ്പോ പിന്നെ ഇങ്ങോട്ട് വരണ്ടിവന്ന്
അപ്പൊ എന്നട്ട്ങ്ങെന്നെ എല്ലാം ചെയ്യോ അ അറുപതക്കെ ആകുമ്പോത്തന് ചെയ്യ
ന നാപ്പന്റെ മുന്നന്നെ ചെയ്തു നമ്മള് പണ്ടത്തെ കണക്കല്ലേ നാപ്പ്
ആഹ ഇപ്പഴാണലേ ഇപ്പ എല്ലാവാരും ചെയ്യൂല പക്ഷെ എന്നാല നമ്മള് എങ്ങനെ നമ്മക്ക് റെസ്റ്റ് എടുക്കണ സമയല്ലേ
ആ ഇങ്ങനെ നമ്മളെ ഈ നാട്ടിലേ ഉള്ളൂ പ്രസവിച്ച് കടത്തന്നൊക്കെ പറഞ്ഞേക്കാ
അത് ശെരി ഞങ്ങള ഇവിടയൊക്കെ തൊണ്ണൂറായിട്ട് ആ
ആ ഇവിടെക്കാ കഴിഞ്ഞി പോകലെ മ് പക്ഷെ ഇപ്പൊ മ്മൾ സ്വന്തം
പിന്നെ നമ്മള് ആഹ പിന്നെ മക്കൾക്ക്
ആ അപ്പൊ പിന്നെ ഓരവിടെ ആക്കാം മൂത്തച്ഛവന്മാരോടൊക്കെ ആക്കാം പെപ്പ നമ്മക്ക്യിലേറെ ഓല്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായാല ആരിച്ചണ്ടേ
ആവണ്ടട്ടില്ലേ അല്ലെ മ്മള് ഞമ്മള് വീട്ടിന്റെ ഉള്ളില് ആ ഗ്യാസും കാര്യൊക്കെ ആയിട്ട് അങ്ങനെ
ആഹ ആഹ
ഗ്യാസൊക്കെല്ലേ അപ്പ നമ്മൾക്ക് പൊറത്തെറങ്ങി ആ ഒന്ന് ചെയ്യണ്ടല്ലോ
അതെ ഇപ്പൊ അലക്കാനാണെങ്കി വാഷിംഗ് മെഷീൻ
അതങ്ങനെ ചെയ്താമ ഒക്കെ ഇണ്ടല്ലോ അല്ലേ ഉം ഞങ്ങള് പിന്നെ ആ നമുക്ക് പിന്നെ ഉമാരൊക്കെണ്ടാവ അങ്ങെ വീട്ട്ന്നൊക്കെ വരാൻ പറ്റിയാണങ്കിന്നെ ഉമാരും കൊണ്ട് പോക അതായത് ണ്ടാവൂല അല്ലെ അല്ല ഓൽക്ക് ഓലതായിട്ടില്ലേ ആഹ് അല്ലെ ഓൽക്ക് ഓല വീട്ടിൽ ഓലതായിട്ടില്ല
ആഹ് ആ അങ്ങനെയുണ്ട് അപ്പൊ കൊറേ കൊറച്ചൊക്കെ പത്ത് ദിവസൊക്കെ ഇവിടെ നിന്നനാ
ആഹ് അല്ല അറുപതാവകുമ്പോ പിന്നെ അത്ര പ്രശ്നൊന്നുമല്ല നാല്പത് വരെ പിന്നെ റസ്റ്റ് എടുക്കുക ആ പിന്നെ എന്താ ങ്ങള് ചായ ടോ
ചായ കുടിച്ച് ഇന്ന് പുട്ടും പഴോനി പുട്ടും പഴവും പുട്ടും. പപ്പടം
ആഹ് ഏ പുട്ട് പുട്ട്ക്ക് പപ്പടം കൂട്ടുവോ
ആഹ് പുട്ട്ക്ക് ഇൻക്ക് പുട്ട്ക്ക് പപ്പടാ ഇഷ്‌ടം ഇഷ്ടം മക്കൾക്കൊക്കെ പഴ ഇഷ്ടം ഹസ്ബൻഡറിന് കടല കറി തന്നെ വേണം
ആ ശരി അവ മൂന്നുണ്ടാക്കണ്ടി വരോ മൂന്നും ഉണ്ടാക്കണ്ടി ഒരുോച്ച ഏ ഇവിടെ പായം കണ്ടാലേ അ പായം കണ്ടാ പറയൂ നാളെ പുട്ടേ കാരം പറയും പഴം വിട്ടിലുണ്ടാവും ആ അങ്ങനെയാണ് അങ്ങനെ ഓരോ വടെ അത്രഷ്ടല്ല ആ ഓൾക്ക്ങ്ങനെ ഓൽക്ക് തോ ഏ ഇതേ ഒരു ബിലക്ക് ദോശ അങ്ങനത്തൊക്കെ ഇഷ്ടം ദോശ ഇഡ്ലി അതാവുമ്പോ ഓൽക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സാധാ നമ്മള് അപ്പം പുട്ട് ആഹ്
എന്തോ ഒരു സന്തോഷം അറിയോ നമുക്ക് മാവ് റെഡിയ ആണല്ലോ
ആഹ് നേരെ വൈകി നമുക്ക് അടുക്കളിക്ക് പോയാൽ മതി അപ്പൊ
ആഹ് ഞാനെന്നാ വിചാരിക്കും എന്നും ഇതാക്കിയാലോ ഒന്ന്
ട് അരക്കവും എന്നിട്ട് ഒരു ദിവസം മസാലദോശ ഇഷ്ടമാണ് അതാക്കും ഇഡലി ആക്കും അങ്ങനെ ആക്കും പിന്നെ അന്നേ നമ്മക്ക് നല്ല സുഖാണ് എന്തേലൊക്കെ ആയിക്ക് മസാല ദോശ ആകുമ്പോ ചട്ടിനി ഉണ്ടാക്കിയാ മതി ആഹ് ആഹ് തക്കാളി ആഹ് ആഹ് ആഹ് അങ്ങനത്തെ ചമ്മന്തി ആഹ് അത് മതി ഇതാകുമ്പോ സുഖാണ് പക്ഷെ നമ്മളെ നമ്മളെ ഓൽക്ക് ആവുമ്പോ പണ്ടത്തതേ പറ്റുള്ളൂ പുട്ട് അപ്പം ഇത്പ്പം രണ്ടും രണ്ടും രണ്ടും ഇതാണ് കുട്ട്യാളും നിലും വേറെ വേറേണ് അപ്പം രണ്ടാക്കും ഇഷ്ടള്ളതും ഉണ്ടാക്കും അങ്ങനെ ഉം പിന്നെന്താ
ടക്കെ ഉണ്ടാക്കും
ആഹ് ഓട്ടട ഉണ്ടാക്കും അയ്ക്ക് തേങ്ങേ കൂട്ടുള്ളൂ ഞങ്ങള് തേങ്ങയും മ പൻസാരിട്ട്കാണ്ട്
ആഹ് ആഹ് ഇവിടെ ഓട്ടാടൊക്കെ ആദ്യൊക്കെ ഉണ്ടാക്കുംന്ന് ഇപ്പൊ കുട് ട്ട്യാൾക്ക് ഓട്ടാട കണ്ടാൽ ആ ഓട്ടട ആണെങ്കിൽ വണ്ടാർന്ന് പോവും
അപ്പൊ എല്ലോടത്തും തന്നെയാണ് പ്രശ്നം അല്ലേ ഏ ആഹ് അതാണ് അത് മറ്റേ ഓരോ ഒരാളുണ്ട് ഒന്ന്ന്തൊക്കെയാണെങ്കിൽ ഓൻ ത തൊറന്നന്നെ നോക്കൂല ആ കിച്ചണിന്റെ ഭാഗത്ത്ക്ക് തന്നെ വരൂല ആഹ് ഓന് അധിക കോളേജിലാണ് പക്ഷെ എന്നാലും ഒന്നും കഴിച്ചാതെ പോകും അവന് അങ്ങനത്തെന്നും ഇഷ്ടല്ല ഓനാ അങ്ങാറി എന്തേങ്കലും ഉണ്ടോ ന്നാ ഇഷ്ടമാണ്
എനിക്ക് അങ്ങനെ ഞാൻ എനിക്ക് ചിക്കനോ ബീഫോ ഒക്കെ വേണം
ആഹ് ഒരു രസാണേ ഞാൻ പിന്നെ രണ്ട് ചിക്കൻ ഇട്ടാലും രാവിലെ കറി രണ്ട് ചിക്കൻ ഇട്ടാലും ഒരു ചിക്കൻ കറി ആവും
ആഹ്.
കെഴങ്ങ് ഇട്ടുങ്ങാണ്ടേ അപ്പൊ ഒരു ചിക്കൻ കറിന്ന് പറയലോല്ലേ ആ ആ് അതന്നെ അപ്പൊ ഒരു ചിക്കൻ കറി ന്ന് പറയുല്ലോ അങ്ങനെ ഞാൻ ചെയ്യും കൊർച്ച് ഫ്രിഡ്ജിലെട്തെച്ചാലേ ഓ ഇപ്പഴത്തെ കുട്ട്യേക്പിന്നെ എന്തും പറ്റില്ലോൽക്ക് ഇറാനല്ല റിച്ചയിട്ട്
ആന്ന് ഞമ്മളൊക്കെ ഞമ്മളൊക്കെ എല്ലാം തിന്നീന് ആ നമ്മളൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തേഞ്ഞി പക്ഷെ നമ്മളെമ്മാര് അറി നമ്മള് അങ്ങ് മ്മള് നമ്മളമാര് ചെ നമ്മള് ചെറുതായപ്പോ നമ്മളമാർക്ക് ദേ നേക്കാ അവസ്ഥ
ആഹ് ഓൽക്ക് അങ് അങ്ങനെയ്‌ക്കാരം ഇപ്പത്തെ ആ ആപ്പൊ രണ്ടുള്ള ഓരോരോ കാ
ഉം അതെ കാലത്തിനനുസരിച്ച് എന്താന്നട്ട് ഉച്ചക്ക് ഇണ്ടാക്കണെ
ഉച്ചക്ക് ബി രാ - കി ഇൻ മീ കി ചിക്കൻ ഉണ്ട് ചിക്കൻ ആകുമ്പോ മക്കൾക്ക് ചിക്കന് മ സ്ഥലംട്ടിച്ചണ് ഇനി പക്ഷെ ഹസ്ബൻഡന്ങ്ങൻ ചിക്കൻ ഇഷ്ടമല്ല
മീനൊക്കെകാരം ഓൽക് ഇഷ്ടത്തിലേറെ ഗതിയെഡെകാരം എന്നു ച്ചി
ഓൽക് ഇഷ്ടാ അപ്പൊ ഞാാന് ചിക്ക് ഓൽക്ക് ഓ ഓല്ക് ക്ള്ളത് കൊണ്ട്രാൻ പർഞ്ഞീണ് മീന് അങ്ങനെ പിന്നെ സാമ്പാർ മാ തെ കാരിണ്ടക്കീക്ണ് സാമ്പാറ് തോര് ഇല്ല ഓ ബിസിനസാണ് വ വിന്റെ വണ്ടിന്റെ കച്ചവടംല്ലേ ബിസിനസ് ആ അങ്ങനെ അങ്ങനെ പോകും
ഉം ങ്ങക്ക് ഉചേക്ക് മീൻ കറിയവുംല്ലേ ഉം
മീൻ കറിയെല്ല മീൻ പൊരിച്ച മീൻ കറി ഉണ്ടാക്കിക്ണ് അപ ഞ്ഞി ഞ്ഞിപ്പോ മീൻക റി റി വേണ്ടല്ലോ അപ്പൊ ഞ് ഓല്ക് ചിക്കാനാഉമ്പള് മീൻ കറി വെറുത ആകും ഒരാൾക്ക് വാണ്ടി ണ്ടാക്കുമ്പളേ
അ ശരിയാ ഞാനിപ്പ മീനൊക്കെ എടുത്ത് പുൊറത്ക്ക് വെചിന് പിന്നെ ഞാൻ അങ്ങട്ട് തന്നെ വെച്ച് ഫ്രിഡ്ജ് കെന്നെ വെച്ച് മീൻകറി ആർക്കും ഇഷ്ടല്ല പക്ഷെ ഇൻക്കാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു എളുപ്പം പ്പ കറി ഇൻക്ക് ഭയങ്കര ഇഷ്ടണ്
ഇൻക്കും തന്നെ ഇൻക്ക് നോമ്പൊക്കെ നഞമ്മള ഇപ്പോ ഈ നോമ്പൊക്കെല്ലേനി ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഓലണ്ടാവുമ്പോം കറി കടിയൊക്കെ ഉണ്ടാകണം ങ്ക് പശെ എൻക്ക് ചോറും
അതാണ് ഞാൻ വിചാരിക്ക നോമ്പൊക്ക ആകുമ്പോ ആരും നോൽക്കാതെക്ണ നമക്ക് നല്ലത് എന്നനമ്മക്ക് മ്മക്ക് ഇഷ്‌ നമക്ക് നോ ഒന്നും ഉണ്ടാക്കണ്ട നമ്മക്ക് ഞാൻ വിചാ പട്ടി കടന്നാലും കുഴപ്പല്ല ഏ ഇവൽക് ആവുമ്പോ ഞമ്മക്ക് ഇരട്ടിപ്പണിയാ ആ ഞാനൊന്നാ ഞാനൊക്കെ അങ്ങനെ ഇൻക്ക് എന്തെങ്കിലും ചിലപ്പോ ഒരു ക്ലാസ് വെള്ളം കു ച്ചാൽ മതി പക്ഷെ ഒൽക്ക ആണെങ്കിൽ അങ്ങട്ട് ഒരുങ്ങി നമ്മക്ക് നാലീസ്ത്തെ പാണിയാ
ഉം ഓല്ക്കതാ പിന്നെ വൈകുന്നേരം ഓൽക്ക് സ്നാക്സ് വേണ്ടി വരും തെ അവന് കടി താണ്ടിരും അങ്ങനെ വേണ്ട്യരു നമ്മക്കാണെങ്കിൽ ചോറ് ആ കറി ന്നെ മതി
ആഹ് ഞാൻ വിചാരിക്കുന്നു ഈ നോമ്പ് നോൽക്കണെങ്കിൽ ഒറ്റയ്ക്ക് നോൽക്കണ നല്ലത്ത്
ആഹ് പിന്നെ നമ്മക്ക് മൂഹറോ ഒമ്പതും പത്തൊക്കെ അറിയുമ്പോ എല്ലാരും നോൽക്കണ ല്ല നമ്മളെ വീട്ടക്ക ഇതുണ്ടാവ അവ പിന്നെ വിളിക്കന്നെ അങ്ങനെയാണ് ഓരോ അപ്പ എല്ല കൊടുത്തു ഇങ്ങനെത്തന്നെയാണല്ലേ ആഹ്നോൽക്കൂ ഓൽക്കൂ ആഹ് ഞാനും എതെ ഇവിടെന്നെ
ഇപ്പൊ ഇപ്പൊ എന്റെ ഹസ്ബൻറിന് തുടങ്ങിയ പരിപാടിയാട്ടോ ഈ കഴിഞ്ഞ തോമ്പന്െ സുബയ്ക്ക് പുട്ടണം പുട്ട്
തന്നെ ആ ആഹ് ആ ചൂടോടൊക്കെ ഇണ്ടാക്കിയാൽ മതി സുഖാണ് പുട്ട് സുഖണ് പെൽച്ചക്കൊക്കെ പുട്ട് ർഞ സുഖണ് പക്ഷെ എല്ലാർക്കുംഒന്ന്
എന്നാ പിന്നെ കൊറെ കൂട്ടാനൊന്നും വേണ്ട തലേന്നത്ത് കോയികറി ഉണ്ടാവുല്ലോ
ആഹ് അത് മതി പിന്നെ എല്ലാർക്കും ഒന്ന് ഒ ആ എല്ലാവർക്കും ഒന്ന് മതി സുഖ
എല്ലാർക്കും ഒന്നു മതി പ്പോ ഞാൻ ചെലേപ്പോ സുബേയ്ക്ക് ഓട്ടടൊക്കെ ചൂടും അപ്പോ ഓൽ ചൂടോട്ക്കെ ഓരൊക്കെ കഴിക്കും ട്ടോ
കഴിക്കും
പിന്നെ മക്കളോട് അറിം അല്ലെങ്കി ആ നോമ്പോൽക്കാൻ വിളിച്ചൂലാറിം ഓട്ടടേണ് തിന്നൂല്ലെങ്കി നോമ്പോൽക്കാൻ അപ്പോ ഓൽക്കൊക്കെ നോൽക്കണം.
ആഹ് ആഹ് ഇ ഇനിയിപ്പത്ത ഓൽക്കില്ലേ മുപ്പതും നോൽ അങ്ങനെയാണ് ഒ
ആഹ് ഇന്റ ഇന്റെ ചെറുത് നാലാം ക്ലാസ്സില് എത്തീട്ടുള്ളൂ നാലാം ക്ലാസ്സിന്ന് കഴിഞ്ഞ മാസത്തെ ബു കയിഞ്ഞ കൊല്ലത്തെ ഫുള്ള് നോമ്പും നോറ്റ്
ആഹ് അതന്നെ ഓൽക്ക് മുപ്പതും നോൽക്കണം അതാണ് ഓൽക്ക്ത് എന്നാ അതൊരു ഇതാണ് നോൽ പറഞ്ഞാലും നോൽക്കും ഇനി വലിയതാവുമ്പോ അത് അങ്ങ് നോറ്റാ മതീന്ന് ഞാൻ പറയും ഞാൻ
അതാണ് ഞാ ഞാനക്കെ ഞാനൊക്കെ ചെറുപ്പത്തി നോമ്പ് നോറ്റോണ്ടേ ഒരു റുപ്യ രണ്ട് റുപ്യ കിട്ടിയ പേരെത്ത ആരും കാ പോയി മുട്ടായി വാങ്ങി തിന്നും എന്നിട്ട് എന്താ വീട്ടിലൊട്ട് പറയൂല്ല എന്നിട്ട് ആ ഒരു മുട്ടായി മാത്രം തിന്നിട്ട് നോമ്പ് തൊറക്കുന്നവരേ നിക്കും ചെയ്യും
വീട്ട്ത്ത ഓൽക്ക് നോമ്പ് നോറ്റ്ക്കണ് എന്ന് പറയും ചെയ്യും അമ്മള് കഴിക്കാൻ ഒള്ളത് കഴിച്ചും ചെയ്യൂലേ അയ് ശരി നല്ല രസോണ് ഇപ്പ ഇല്ലാ ഓല് എന്ന് എന്നും മ്ഹ് കള്ളത്തരം കാട്ടൂല ഓല് ആഹ് ഇല്ല മുറിച്ചൂല അതെന്നെ പറഞ്ഞത് വല്ല്യതാവുമ്പള് അങ്ങനെ തന്നെ ആവണം പറയും
ആയാ മതിയായിരുന്നു ഞാൻ വിചാരിച്ചു ഇപ്പൊക്കെ കറക്റ്റ് പള്ളി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുണ്ട് കൊറച്ച് കഴിഞ്ഞാ
ആഹ് അത് ശരിയാണ് ഇനി കുളിയൊക്കെ നേരത്തെ കഴിയോ ഇങ്ങളത്
ഞാപ്പോ ഞാപ്പന്നൊരു എളുപ്പ പ എളുപ്പ പണിക്ക് തേങ്ങാ ചോറ് വച്ചാണ്ടേ ഏഹ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക അപ്പ എന്നാ രണ്ടും രണ്ട് കു കുക്കറില് വേഗം പരിപാടി കൈച്ചാണ്ട് വേഗം ഓള് ഒണരുമ്പോത്തിനും ആ ഓള് ഒണരുമ്പോത്തിനും- കുളിക്കട്ടെന്ന് വിചാരിച്ചിട്ടേ
ആഹ് അയിനെ ചെറുതും കൂടി ആവുമ്പോളേ ഏ തേങ്ങാചോറ് ഇഷ്ട തേങ്ങ അത്ശരി ആ ഇവിടെ- നമ്മളീ എന്ത്‌- ഇതേമാരി തന്നെ സാതാ ചോറല്ലാത്ത എല്ലാ ഇഷ്ടാ പക്ഷേ തേങ്ങാ ചോറിനോട് അത്രക്ക് ഇഷ്ടല്ല
ഇവിടെ ഇനി ഞാന് വെള്ളിയാഴച്ച അല്ലെങ്കില് വ്യാ വെള്ളി ഓൽക്ക് സ്കൂളിന് ഒഴിവുള്ള അന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറിയും- ചമ്മന്തിയും പപ്പടം പൊരിച്ചൊക്കെ ആകുമ്പം അത് ഓൽക്ക് അത് ഇതിലങ്ങനെ തിന്നും
ഏ തേങ്ങാ ചോറ് ഇഷ്ടാല്ലേ അത് പക്ഷേ നല്ലോണം കുക്കറില് വെക്ക- വെക്കണംയില്ലേ എന്നാലെ ടേസ്റ്റ്-
കുക്കറില് വെക്കണം ആ ഇപ്പൊ റൈസ് കുക്കറില് വെക്കാണെങ്കിലും നല്ലതാ ഞാൻ ഇൻക്ക് ഇവിടെ അടു ഇല്ലേയ് ഞാൻ എന്നിട്ട് റൈസ് കുക്കറില്- സാധാ ചോറൊക്കെ വെക്കുക സാധാ ചോറിനെ കാട്ടി ഈ തേങ്ങാച്ചോറ് നമ്മളയ്ക്ക് എറക്കി വെച്ചാല് കറക്റ്റ് വേവാ ഈ തേങ്ങാ ചോറോ നെയ്‌ച്ചോറോ ഒക്കെ കറക്റ്റ് വേവാ- വായി കിട്ടും ഒരു ഉണ്ട മറ്റേ തേങ്ങാച്ചോറിനൊരു ഉണ്ടാവലാണല്ലോ
ആ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂല്ലേ എന്റെ ഇനി അലൂമിനിയം ഇല്ല മറ്റേതാണ് ഇന്റെ റൈസ് കുക്കറ് ആഹ് ചോമപ്പ് കളറുണ്ടാവല്ലോ അതാണ് അതാവുമ്പോ അത്ര സുഖല്ലോന്ന്
എന്റെ സ്റ്റീൽലിലാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങള് തെള - ച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ടാണ്ട് നല്ല തെളച്ചിട്ട് റൈസ് കുക്കർ കുക്കറ് തേങ്ങാച്ചോറോ നെയ്ച്ചോറൊക്കെ ആവുമ്പളേ എന്നിട്ടാണ്ട് എറക്കി- ച്ചാല് ആ കറക്റ്റ് വേവായിക്കിട്ടും വെള്ളം കൊറച്ച് അരക്ലാസ്സ് കൊർച്ച് പാർന്നാലും മതി
ഏ അയ്ശരി എന്നാ ശരി എന്നാ പിന്നെ-
നല്ല എളുപ്പ് ഞാൻ വിചാരിച്ചാ വിസിൽ അടിക്കണോ ഏറ്ണ്ടോന്നൊന്നും നോക്കണ്ട. റൈസ് കുക്കറില് ഞാന് റൈസ് കുക്കറില് ഇണ്ടാക്കലില്ലേനി ഒരൂസം ഗ്യാസ് കഴിഞ്ഞ് തേങ്ങാച്ചോറ് വെക്കണേന്റെ എടേല് അല്ല നെയ്ച്ചോറ് വെക്കണൻ്റെ എടേല് ഗ്യാസ് കയിഞ്ഞ് അപ്പൊ ഞാൻ നേരെ റൈസ്കുക്കറിന്റെ കുട് കിട്ടാണ്ട അതിന്റെഉള്ളിൽ മൂടി വച്ചിട്ടോ ന്നിട്ട് നല്ല വൃത്തി കറ കറക്റ്റ് വേവ് വെന്ത് ഏറിട്ടുല്ല വേവ് കമ്മിയൂല്ല മ് ന്നാ അയിന്റെ ഉള്ളിലെന്നെ വെച്ചാ മതി ആ ടൈം ആയോ എന്നാൽ ശരി ആഹ ആഹ
ഉം